ഹലോ
ആഹ് എന്തെയ്യുന്നു?
ഹലോ കേ ആഹ് ഞാനിവടെ വെർതെ ഇരിക്കുന്നു. ആഹ് എന്തെട്ക്കു വാ? ഇല്ല ചായ കുടി ചായ അങ്ങനെ കുടിക്ക്ന്ന പതിവില്ല. പിന്നെ ഹസ്ബൻഡ് വല്ലോം ഉണ്ടെങ്കി മാത്രേ അങ്ങനെ ഇട്ത്തോള്ളു
ആഹ്
ആഹ് അതെ അവടെത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ?
ഇവടെയത് തന്നെ ഇവടെ അങ്ങനെ ചായെം കാപ്പി അങ്ങനൊന്നും കുടിക്കാറില്ല ആഹ് പിന്നെ നമ്മക്ക് പനിയോ അങ്ങനെ ജലദോഷോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി
ഉം ഉം
മാത്രം നടക്കും
ഒന്ന് ഒന്നോർത്ത അത് ശീലിക്കാതിരിക്കുന്നതെന്നെ നല്ലതെന്നാ തോന്നുന്നത്.
അതെ അതെ
അതാ കുടിക്കാതൊക്കെ വെരുമ്പോ പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാന്നൊക്കെ പറയ്ണെ കേക്കാം ആഹ്
പണ്ടേ ഞാൻ ചായ കുടിക്കുവായിര്ന്നു പക്ഷേ ഒര് മറ്റേ നമ്മളെ ഇവടെ സുനാമിയൊക്കെ ങ്ങനെ വന്നായിര്ന്നു അപ്പൊ അന്ന് ആ ആ ടൈമില് ഈ പാല് ക ഈ മറ്റേ പൊടി യുണ്ടല്ലോ ഈ പൊടി എന്താ ആഹ് ആഹ് അതിന്റെ പാൽ പൊടി ആണാ ആ പൊടി വന്നയ്ന് ശേഷം അന്ന് നിർത്തിയതാ ചായ കുടി അതിന് മുമ്പ് വെരെ ചായ ഭയങ്കര ഇഷ് ടാ കുടിക്കായ്‌ര്ന്നു.
ഉം ഉം ഞങ്ങടെ വീ ട്ടിലുമൊക്കെ ഇപ്പം ആ അച്ഛനും അങ്ങനെ കുടിക്കാല്ല പക്ഷെ മുമ്പ് ഇങ്ങനെ പാൽ പൊടി പാലിന്റെ പൊടി വാങ്ങിച്ചിട്ട് അവര് കഴിക്കുവായിരുന്നു. ടൈമില് നമ്മൾ പാൽപ്പൊടി കയ്യിലെടുത്ത് ങ്ങനെ വെച്ച്ട്ടെ നമ്മളിങ്ങനെ തിന്നുവായിരുന്നു. അങ്ങനെ തിന്നാൻ നല്ല ടേസ്റ്റാ.
അതെ അത് ഇവടെ എടയ്ക്ക് വാങ്ങിച്ച് നമ്മള് കുഞ്ഞിലെ വേണന്ന് പറയുമ്പടെക്ക് നമ്മൾ വാങ്ങിച്ച് കണ്ടിട്ട് ചെറിയില്ലെ ചെറിയ പാക്കറ്റ് ഉണ്ടല്ലോ അമൂ അമൂലിൻ്റെ ഒക്കെ ചെറിയ ആഹ് പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെയൊള്ള പാക്കറ്റ് വാങ്ങിക്കും
പിന്നെ മഴയൊക്കെ ഉണ്ടോ
മഴ ഇപ്പ മഴയില്ല നല്ല വെയിലുണ്ട്
ആഹ് ഞാനും ഇപ്പ വെയിലുള്ളത് കൊണ്ട് തുണിയൊക്കെ എടുത്തൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിടാം എന്ന് കരുതി ഇറങ്ങിയതാ ഉം ഉം
ഈ തുണിയും കൊണ്ട് ഞാൻ നടക്കുവാ ഒ ആ കൊറെ നേരം കഴിയുമ്പോഴത്തേക്ക് നോക്കിയെ ഇപ്പ കറത്ത് വര്ന്ന്
ആണല്ലേ അപ്പ മേളിലോട്ട് ഓടണ്ട
അത് ഇവിടില്ലടാ ഇവിടെ വെളിയിലാ താഴെ ഇട്ടിരിക്കുന്നത് അശയുണ്ട്
ഞങ്ങൾക്ക് എന്റെ താഴെയാ രാവിലെ കൊറച്ചു നേരം താഴെ വെയിലടിക്കും പിന്നെ കൊറെ കഴിയുമ്പഴത്തേക്കും വീടിന്റെ മുകളിലോട്ടാകും താഴെ അടിക്കത്തില്ല അപ്പ അതുകൊണ്ട് ഇങ്ങനെ വെയിലുള്ളടം മൊ ത്തം ഇങ്ങനെ കൊണ്ട് നടക്കേണ്ടി വരും എന്തുവാ കേട്ടില്ല
രണ്ടു നിലയാണോ വീട്
അല്ലല്ല ഒരു ഒറ്റ നില തന്നെ മേളോട്ട് ഉണ്ട് പൊടി പടിയുള്ളത് കൊണ്ടേ
ആഹ് അല്ല ഞാൻ അല്ല രണ്ടു നിലയാവുമ്പ പിന്നെ അകത്തൂട ഈ തുണിയും കൊണ്ട് കേറുന്നേ ആ അതാ ഞാൻ ചോദിച്ചത്
അല്ല രണ്ട് നില ആകുമ്പ നമ്മള് അകത്തൂടെ തുണിയുമായിട്ട് കേറേണ്ടി വരും ഇത് ഒ ഒറ്റനില ആവുമ്പ പുറത്തോട്ട് പോണ്ടി ആഹ് അതാ പിന്നാ ഓ ഇങ്ങനെ പോന്നു ഇനി മോൻ ആഹ് ബാലവാടിന്നൊക്കെ വരാൻ ടൈംമാവുന്നൊണ്ട് കൊറച്ച് കഴിയുമ്പിനി അയാളെ എടുക്കാനായിട്ട് പോണം ഉം
ഉം ഇവിടെ ഇനിയിപ്പം സന്ധ്യക്ക് ഒന്ന് അമ്പലത്തിൽ പോണം എന്ന് വിചാരിക്കുന്നു ഈ മഴയൊക്കേ കാരണം ഒന്നും പറ്റുന്നില്ല
അടുത്തന്നാണോ
ആഹ് ആടുത്ത് അടുത്തുണ്ട് അമ്പലം ഉണ്ട്
ആഹ് ദൂരം ആന്നോ ഇവിടെ അടു ഇങ്ങനെ ഉണ്ട് രണ്ടമ്പലം ഉണ്ട് അടുത്തായിട്ട് ഞങ്ങൾ വല്ലപ്പോഴൊക്കെ പോവും ഉം ഉം പിന്നാ
ഉം ആണോ
എന്തൊക്കെയാ പാചകം ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ
ആഹ് പാചകം ഒക്കെ ചെയ്യും കൊഴപ്പൊന്നും ഇല്ല ഉം കൊഴപ്പില്ല ചെയ്യും ചില സമയം
ട്ട് ഉണ്ടാക്കും
സ്പെഷ്യലായിട്ട് അങ്ങനൊന്നുമില്ല എനിക്ക് ഇവിടെ മിക്കവാറും ഈ മോന് സ്കൂളിൽ കൊണ്ടു പോന്ന ഫ്രൈഡ് റൈസാ കൊണ്ടു പോന്ന ചോറൊന്നും വാരി കഴിയാൻ അറിയ ത്തില്ല അപ്പം ആഹ് ഫ്രൈഡ് റൈസ് അകുമ്പം എല്ലാ വെജിറ്റബിൾ സും എല്ലാം കൂടി ഇട്ട് നമുക്ക് മിക്സ് ചെയ്ത്ട്ട് ആഹ് ചെല്ലുവെല്ലോ അപ്പൊ സ്പൂൺ കൊടുത്താ വിടുന്നത് അപ്പ സ്പൂൺ വെച്ച് കോരി കഴിച്ചോളും ഇല്ല അങ്ങനെ
ഇവിടെയും തട്ടിക്കൂട്ടിയൊക്കെ അങ്ങനെയൊക്കെ ചെറുതായി ചെയ്ത് വിടും ചില സമയത്തൊക്കെ തക്കാളി ഉണ്ടെങ്കി തക്കാളി ചോറ് പോലെ ആക്കി മുട്ടയും പൊരിച്ചൊക്കെ വെച്ച് കൊടു ക്കും കുഞ്ഞുങ്ങള് എപ്പോഴും ചോറും ചമ്മന്തിയാവുമ്പോ തന്നെ മടുക്കത്തി മടക്കത്തില്ലേ ഉം ഉം
ഇവിടൊയാണെങ്കി അങ്ങനെ ചോറ് കഴിക്കുന്നാതെ ഇഷ്ടവല്ല വീട്ടി വന്ന് കഴിഞ്ഞാലും ഞാനുമായിട്ട് ഇടിയാ ചോറ് കൊണ്ട് ചല്ലുമ്പം ചോറ് ഇഷ് ഇഷ്ടമല്ല ഈ ഫ്രൈഡ് റൈസ് വന്നാലും കഴിക്കുന്നൊന്നുമില്ല നമ്മൾ പോയിട്ട് സ്കൂളിൽ നിന്ന് വരുമ്പോൾ വയട്ടിൽ അങ് ഒന്നും കാണത്തില്ല
ആ അതും കുറച്ച് നേരത്തേക്കല്ലേ ഉള്ളൂ അത് അവരുടെ ഓട്ടവും ചാട്ടവും കഴിയുമ്പോഴത്തേക്കും അത് തീരും
ഉ അതെ അതെെ
പിന്നെ തുണിയുടെ പുറകിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും വെയിലുള്ള അടുത്തോട്ടിട്ട് എങ്ങനേലും ഒന്ന്ും ഉണക്കിെടുക്കും ഉണങ്ങി കിട്ടത്തില്ല
ഇ പുറത്തോട്ടെവിടേക്കെങ്കിലും പോകുമ്പോഴത്തേക്കും വെയിൽ കാണു മ്പൊ വിചാരിക്കും ഇതിനെക്കാളും ബേദം മഴയാാ എനിക്കാണെങ്കിൽ ഈ മൈഗ്രൈന്റെ പ്രശ്നമുണ്ട് അപ്പം വെയിൽ ആഹ വെയില ഒരു തരത്തിലും നമുക്ക് പറ്റില്ല
എനിക്ക് തിരിച്ചാ ഞാൻ വിചാരിക്കുന്നത് വെയില ആകുമ്പോ കുറച്ച് ഫാനെങ്കിലും ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും പക്ഷെ മഴ ആായിക്കഴിയുമ്പോ എനിക്ക് പുറത്തോട്ട് ഇറങ്ങുന്നത് ഉ പറ്റത്തില്ല ഭയങ്കര ബുദ്ധിമുട്ടാ എല്ലായിടത്തും വെള്ളവും അഴുക്കും ഒക്കെ ആയിട്ട്
ശരിയാവാ പക്ഷെ ഈ മൈഗ്രേൻ ഉള്ളവരൊക്കെ തിരിച്ചാ ചിന്തിക്കുന്നത് കാര്യം ഭയങ്കര ബുദ്ധിമുട്ടായി വെയില് നമുക്കൊരു കുറച്ചു പോലും പറ്റത്തില്ല
പറ്റത്തില്ലല്ലേ ഉം ഉ ഉ അല്ല മൈഗ്രൈൻ ഉള്ളവർക്ക് ഭയങ്കര തലവേദനയാന്നൊക്കെ ഇങ്ങനെ
അത അ നമ്മള് ചടകിട്ട് കടയില്‍ നിന്ന് വന്നു കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്തു
ടാബ്ലറ്റ് ഒക്കെ അങ്ങനെ കഴിക്കുന്നുണ്ടോ അതോ
കൈകണ്ട് പിന്നരു പെയിൻ കില്ലർ ഉണ്ട് നക്ക് ഇ സഹി ക്കാൻ വയ്യാ താവുമ്പം എടുത്ത് കഴിക്കും അത്രേള്ളു
ആഹ ആ് ആ് അപ്പൊ അത് നമ്മള് എന്നും എന്നും കഴിക്കും
ഇല്ല ഇല്ല ഇല്ല വേദന വരുമ്പം കഴിക്കും നോക്ക് പൈസക വേദന കണ്ട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ തീരയാൻ പറ്റാതാവുമ്പോ എടുത്തോരെണ്ണം കഴിക്കും
കഴിക്കുംല്ലേ ആഹ് ആഹ
നമുക്ക് മൈഗ്രേൻ വന്നു കഴിഞ്ഞാ പിന്നെ സൗണ്ട് പറ്റത്തില്ല ലൈറ്റ് പറ്റത്തില്ല
ആഹ
ാ പറ്റില്ല ഭയങ്കര ദേഷ്യവും എല്ലാം ആയിരിക്കും
ആ അല്ല ഇപ്പൊ ഒട്ടുമിക്ക ആളുകൾക്കും അത് ഉണ്ട് മൈഗ്രഹൻന്ന് പറഞ്ഞതും അങ്ങനെ ഇല്ലാത്തതായിട്ട് ഇല്ലാത്തതായിട്ട് അങ്ങനെ ആരു ഇല്ലെന്ന എനിക്ക് തോന്നുന്നു ഉ ഓരോ